ആഹ്
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്ക്യെയാ വിശേഷം
എന്തൊക്കെയുണ്ട്
ഹലോ എന്താണ് നല്ലെ സുഖായിട്ട് പോകുന്നു എന്തൊക്കെ അവിടെ വിശേഷം
ഇവ്ടെ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ സുഖവായിട്ട് പോവുന്നു ഇപ്പം രണ്ടോസായിട്ട് മഴയൊ ന്നുവില്ല നല്ല വെയിലൊക്ക്യെയുണ്ട് അങ്ങനെ ഇങ്ങനെ പോവുന്നു ഇന്ന് ഓഹ് അങ്ങനെ പെയ്തില്ല ഉച്ചക്ക് ചെറുതായിട്ടൊന്ന്
ആഹ്
ചാറി ഇങ്ങനെ പോയി
ആഹ് ആഹ് ഇന്നലെ രാത്രി നല്ല മഴണ്ടാര്ന്നോ ഇപ്പം രാവിലെക്കെ നല്ല മഴയായിരുന്നു ഇവടെ
ആഹ് ഹാ -ഹാ
ഉം ഏഹ് പിന്നെ ഇങ്ങനെ ചാറീട്ട് എടക്കും തലക്കും ഒക്കെ ചാറീട്ടുണ്ടായിരുന്നു മൂടിക്കെട്ടിയന്നെ ആയിരുന്നു വെയിലുണ്ടായി
ആഹ്
രാത്രിയെന്നും മഴയണ്ടോ
ഓ അങ്ങനെയല്ല എനിക്ക് തോന്നു ഇന്ന് ഇന്നലെയല്ല മെനങ്ങാന്ന് രാത്രി മഴയുണ്ടായിരുന്നന്ന് തോന്നു
ആഹ് -ആഹ്
ഇന്നലെ കൊഴപ്പൊല്ലാരുന്ന് രാത്രി മഴ പെയ്താലും നമുക്ക് കൊഴ പ്പൊല്ല പകല് മഴ പെയ്താല് തുണിയൊണങ്ങത്തില്ല എങ്ങോട്ട് പോവാനും പറ്റത്തില്ല
അതന്നെ രാത്രി മഴ പെയ്യണം ല്ലേ എന്നാലേ കെടക്കാനും സുഖം അഹ് തണു പ്പണ്ടാവും ഉം
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു എല്ലാടുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് കെടക്കാ നിക്കാണ്
ആഹ് കുഞ്ഞുങ്ങളൊക്കെ ഒണ്ടോ
ആഹ് ണ്ട്ണ്ട് രണ്ടു പേര്ണ്ട് അവരൊറങ്ങി
പഠിക്കുവാന്നോ
ആഹ് പഠിക്കണ്ട് ഓല് ഏഹ് ഒരാള് മൂന്നിലാണ് ചെറിയാള് യു കെ ജി ആണ്
ആഹ് എങ്ങനൊണ്ട് പഠിപ്പൊക്കെ നല്ല പോലെ പോന്നോ
ആഹ് കൊഴപ്പല്ലാണ്ട് പോണ് ഇപ്പൊ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പഴേ ഭയങ്കര എന്താ ഹോം വർക്കുകളാണ് പ്പവന് മുഴുവനാക്കാതെ കെടന്നു എല്ലാംആകെചിന്നിചെതറിയിട്ടിട്ട് ട്ട് കെടെന്ന്ണ് അപ്പൊഴെക്ക്‌കൊ ങ്ങി ഭയങ്കരകളിക്കാരനാണ് കളിച്ചിട്ടേയ് സ്കൂൾലൊക്കെ കളിയാണ് തോന്ന്ണ്ട് അതായ്ര് ക്ക്‌ പറ്റെ ഷീണിക്കാണ് ഹ്ഹ്ഹ് ഉംഹ്
ഉം ആ ഇവ്ടെം മോ എളെ എളേത് മോള് യൂകെജിയാ എനിക്കും ആഹ് മൂത്താളഞ്ച്ല്.
ആഹ് ആഹ്
അതു ഈ പറഞ്ഞബാക്കി ഒത്തിരി പഠിക്കാനൊണ്ട് ഒന്നുംപറയണ്ട സ്കൂളിൽപോയ്ട്ട് വന്ന്കഴ്ഞ്ഞാപിന്നെ അന്നേരംതൊട്ട് വൈകിട്ട് വരെ ഇരുന്നാലും തീരത്ത്
തീരത്തില്ല ആഹ് ഇതുവരെത്രല്ലെയ്ര്ന്നുട്ടോ അപ്പൊ ആഹ് രണ്ടാംക്ലാസ് വരെ ഇത്ര ഹോംവർക്കൊന്നും തോന്നിയ്ട്ട്ണ്ടായിനില പ്പൊ മൂന്നാം ആഹ് അതെ ടീച്ചേഴസ് ടീ അഹ് ടീച്ചേഴസ് അന്നേ പറ്ഞ്ഞിര്ന്നു എന്താ ഉം ഏഹ് മൂന്നാം ക്ലാസ്സില് കൊറച്ചൂ ടിഅധികൊണ്ട്ട്ടോ പഠിക്കാന് ഒക്കന്നന്നെ പഠ് ച്ച് പോവണം.
ആഹ് അതാ നമ്മളന്നന്ന്പഠിച്ച് പോവാന്നെ നമുക്കത്രേം കൊഴപ്പവില്ല
ഉം ഉം അല്ലെങ്കി ഉം എല്ലാംകൂടി തലേലാവും ഒരുമിച്ച്
ട്യൂഷനൊണ്ടോ?
ഇല്ലല്ല ട്യൂഷൻ പറ്ഞ്ഞ് വിടലും തൊടങ്ങിയിട്ടില്ല ഇതുവരെ ടെഫോന്നുംകൊഴ് ഇപ്പൊന്നുംണ്ടായീന്നല ഈ വർഷംമുതലല്ലേ ആഹ് കേരളയാണ്
ഉം ആ ഇവനുംഅതെ ഇവരുംഅതെ കേരളയ ഇംഗ്ലീഷ്മീഡിയല്ലേ?
ആഹ് അതെ ഇംഗ്ലീഷ്മീഡിയം മാനേജ്മെന്റ്സ്കൂളാണ്
ആഹ്ഹാഹ മം
പിന്നെ എങ്ങനെപോവുന്നെ കുട്ടിയാള്, സ്കൂൾള്പോവ്ണത്എങ്ങനെ വണ്ടിയിലാ
രാവിലെ ആഹ് രാവിലെ ഞാന് കൊണ്ട് വിടും വൈകിട്ട്പിന്നെ ഓട്ടോയ്ണ്ട് ഓട്ടോയ്ക്ക് വരും ഇവട്ന്ന്കൊറ് ച്ച്പിള്ളാര്ണ്ട് വേറെസ്കൂൾളെ പിള്ളേരുഉണ്ട്
ആഹ് വേറെസ്കൂൾളെ
ആഹ് വേറെസ്കൂൾള്ളെ പിള്ളേരപ്പം അട്ത്തട്ത്ത രണ്ട്സ്കൂൾളൊണ്ട് ഒന്ന് സി ബി എസി ഒന്ന് ഗവൺമെന്റ്, ഇവര് ഗവൺമെന്റിലാ പഠിക്ക്ന്നെ
ആഹ് ആഹ്
വരുന്നവഴിക്കായി സിബിഎസിലെ അപ്പം അവ് ഇവരെ രണ്ടുപേരെ അവ്ട്ന്നും കൊണ്ടൊരും ഈപിള്ളാരെ അവിട്ന്നുംവിളിച്ച് അങ്ങനെ ആഹ് അഞ്ചാറ്പേരുണ്ട്, അങ്ങനെല്ലാരുംടൊ ഓട്ടയ്ക്ക് വരുംവൈകിട്ട് ഉം പിന്നെഹസ്ബന്റ് ഉണ്ടെങ്കി രാവിലെകൊണ്ട് വിടും ബൈ ക്കിന് കൊണ്ട് വിടും ഉം
ഇങ്ങള ഇങ്ങളകൊണ്ട് വിട്ന്നെങ്കില് എങ്ങനാ സ്കൂട്ടിവിടോ?
ഇല്ല എനി ക്ക്തരെ വണ്ടിന്നുംഇടുത്തില്ല ഞാൻ ഇതവരെ ലൈസൻസൊന്നും ഇടുത്തില്ല എട് ക്കണൊന്നുംപറഞ്ഞോണ്ടാ വണ്ടിഓടിക്കാൻ അറിയാം പക്ഷേ ഇതരെലൈസൻസ് എട്ത്തില്ല
ഞാനുംഅങ്ങനെ ഓടിക്കാനറിയാ ലൈസൻസ് ഇട്ത്തിട്ടില്ല പക്ഷെ ഇപ്പളുംണ്ട്ട്ടോ പേടിണ്ട് സ്ഥിരായിട്ട്ങ്ങനെ ഓടിക്കാത്തൊണ്ടേയ് ഞാന് വീട്ട്പോവുമ്പോ ആഹ് അതാണ്പേടി വീട്ട്പോവുമ്പോ മാത്രാണ് എട്ക്കുന്നത് ഏഹ് ഉപ്പാന്റെവണ്ടി ഉപ്പാന്റെസ്കൂട്ടിയെടുക്കും ഇവിടെ സ്കൂട്ടിയൊന്നുംല്ല. അപ്പൊ അങ്ങനെ ഏന്താ എടക്ക്ടക്ക് ഇവ്ട്ന്ന്പോവുമ്പോ മാത്രല്ലെ ഒന്നേള്ളൂ അപ്പൊ പേടി വിട്ട് മാറുന്നില്ല. വലിയ വണ്ടിയൊക്കെ കാണുമ്പോ പേടി വലിയ വണ്ടിയൊക്കെ കാണുമ്പോളേ പേടിയാവ്വാണ് ആ പേടിയും കൂടി മാറിക്കിട്ടണം. ഉം
ആഹ് അത് നമ്മളെന്നും ഉപയോഗിക്കാന്നെങ്കിൽ കൊഴപ്പവില്ല.
ആഹ് കൊഴപ്പില്ല ആ പേടി മാറി.
ആഹ് പേടി മാറും ഇത് നമ്മള് വല്ലപ്പോഴും എടുത്തോടി എനിക്കും അത് തന്നെയാണ് പ്രശ്നം ഇവിടെ ഹസ്ബൻഡിന് ബൈക്ക് ക്കാണ് പക്ഷെ ഹസ്ബൻഡിന്റെ അനിയന്റെ വണ്ടി സ്കൂട്ടിയാ അപ്പം എടക്ക് ഞാന് അതെടുത്തോണ്ട് പോവും. ആഹ് ഞ ലോടൊക്കെ കൊ വെക്കും. പിള്ളാരെയും കൊണ്ട് പോവും പിന്നെ ഹസ്ബൻഡിനെയൊക്കെ കൊണ്ടൊക്കെ പോവും അല്ലാതെ നമ്മള് വെളിന്നാരേ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, പിന്നെ ഈ പറഞ്ഞതിന്റെ ബാക്കി ലൈസ സെൻസ് എടുക്കണോന്നു പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കും, ഇപ്പൊ ഭയങ്കര നേരത്തത്തെ പോലൊന്നും അല്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ലേർനേഴ്സ്
ഉം ലൈസൻസ് കിട്ടാന്ല്ലേ, വർഷം തോറും അത് ബുദ്ധിമുട്ടായി വരി ചെയ്യുള്ളൂല്ലേ വേം കെട
ആന്നാന്ന് ഉം നല്ലത്. ആഹ് ഈ വെക്കേഷന് പോയി എടുക്കണോന്നൊക്കെ പറഞ്ഞിരുന്നതാ. പിന്നെ അതങ്ങ് മ ഇതായി പോയി ഉം. അല്ലെങ്കിലും ഇങ്ങനെ നമ്മളീ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉള്ളോണ്ട് അവരൊരു സമയത്തായിരിക്കും ഇതൊക്കെ വെക്കുന്നത്.
ഉ ഹു
എട്ടെടുക്കാനുള്ള ഇതും പഠിക്കാനുള്ള ഇതുവൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ട് എ ട്ടെടുക്കാൻ മാത്രേ പഠിപ്പിക്കു
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ അവരോരോ സമയത്തൊക്കെ വെക്കുമ്പം നമ്മള് കുഞ്ഞുങ്ങളുള്ളപ്പം അവരെ തന്നെയിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഉം ആ ഒരു ബുദ്ധിമുട്ട്.
നമ്മുടെ പ്രശ്നം അതാണെല്ലാം ബേക്കിലായി പോകുന്നത്.
ആഹ് നമ്മളിവരുടെ കാര്യം നോക്കുമ്പം നമ്മളുടെ ഇത് ഇങ്ങനെ പുറകിലോട്ട് പോവും.
നമ്മടതൊക്കെ നമ്മള് മറന്ന് പോവും. ചെയ്യാണ്ട്
കല്യാണത്തിന് മുമ്പ് ജോലി ഒണ്ടായിരുന്നോ?
ഇല്ലില്ല ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പ്ലസ് ടു വരെ പഠിച്ച് പ്ലസ്ടുന്നായിരുന്നു കല്യാണം.
ആഹ് ആഹ് ഞാ പ്ലസ് വണ്ണിലോ?
ഉം പ്ലസ് വണ്ണിലാവുമ്പഴാണ് കല്യാണം.
ആഹാ നേരത്തെ കല്യാണം ഒക്ക
ആഹ് അന്നൊക്കെ പിന്നെ അത് അങ്ങനെയല്ലേ ഇപ്പഴ് കുറച്ചു കാലായിട്ടല്ലേ ഉള്ളൂ ഈ പതിനെട്ട് വയസ്സ് ക് നിർബന്ധം വന്നത്. അന്നൊക്കെ പതിനഞ്ച് വയസ്സാവാൻ ആവാൻ നി ക്കല്ലേ കാണിച്ചു കൊടുക്കാനും ഒക്കെ.
ശരിയാ അതൊക്കെ ഓർക്കുമ്പോ ഇപ്പത്തെ പിള്ളാരാണെങ്കില് അല്ലെ പ്പ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിലൊക്കെയാ ചെലര് ചെലതൊക്കെ ഈ പറഞ്ഞതിന്റെ ബാക്കി പഠിച്ചോണ്ടിരിക്കുമ്പഴേ കെട്ടും ആഹ് ഞാനും എനിക്കും അതു പോലെ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്ന് കല്യാണം.
ആഹ് ആഹ് ആഹ് എന്റെ ആങ്ങളെന്റെ കുട്ടി പത്തിലാണ് ഞാൻ എന്റെ പത്താം ക്ലാസ്ന്നായിരുന്നു എന്നെ കാണാൻ വന്നതൊക്കെ കല്യാണം പിന്നെ കുറച്ച് വൈകിന്നേള്ളൂ. ന്നിട്ട് ഞാൻ അവളോട് പറയും ഉമ്മേ ആന്റി പത്ത ആഹ് പ ത്താം ക്ലാസ്സിന് കല്യാണം കഴിഞ്ഞോന്നോയ്ച്ചു. പത്താം ക്ലാസിന്ന് കാണാൻ വന്നാ ഉം അതെ ഇപ്പൾത്തെ ആ കുട്ട്യാളൊക്കെ ചെറിയ കുട്ട്യാളാ പത്താം ക്ലാസ്ത്തെ കുട്ട്യാളൊക്കെ. അന്നൊക്കെ പത്താം ക്ലാസ്സിലെത്തി വല്ല്യ കുട്ട്യായി വല്ല്യാളായി.
കണ്ടാലും അത് അപ്പഴത്തെ ഇപ്പോഴത്തെ ഫുഡിന്റെ ഒക്കെ ഇതിന്റെ
ആഹ് ആയിരിക്കും
ശരിയാ പ പണ്ടത്തെ പത്താം ക്ലാസ് സ്ന്ന് പറയുമ്പോഴത്തേക്കും വല്ല്യ ആരോ ഒരു ഇതാ പക്ഷെ ഇപ്പൾത്തെ പത്താം ക്ലാസിലെ പിള്ളേരെ
ആഹ് ആഹ് ഓന് തോന്നലാ അതെ ഞാനെപ്പളും അത് ചിന്തിക്കും.
ആഹ് ഇപ്പ ആലോയിക്കുവായിരുന്നു ഓഹ് അത്രേം നേരത്തെ കെ ട്ടണ്ടായിരുന്നു
ഹ്മ്മ്, പിന്നെ ഈയൊരു കാലത്താവണ്ടീന്നു കല്യാണ പ്രായന്ന്‌ ചിന്തിക്കാറ്ണ്ട് ഇപ്പ എത്ര പ്രായായാലും ആണ്ങ്ങൾക്ക് പെണ്ണ്ങ്ങളെ കിട്ടാല്ലല്ലോ ഓഹ് ഈ സമൂഹത്തില്
ഹ്മ്മ് ഒന്നും പറയണ്ട
ഹ്മ്മ്
പിന്നെ
മോന് ഇപ്പം തീരെ കിട്ടാത്തൊരു സാധനായി മാറീക്ക്‌ണ് പെണ്ണ് കല്യാണം കഴിക്കാൻ ഇപ്പ പൊർത്ത്ന്ന് പൊറ പൊർത്ത്ന്നൊക്കെ കൊണ്ടരല് തൊടങ്ങിണ്‌ നമ്മുടെ ആസാമിന്നും ഹ്മ്മ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പെണ്ണ് കെട്ടുന്ന്ണ്ട് ഇപ്പോ ആൾക്കാര്, ഇപ്പെന്റെ ഏഹ് ആങ്ങെളെന്റെ ഏഹ് കൂട്ടുകാരൻ കെട്ടി. കാരണം ഇവടെ പെ ആഹ് ഇവടെ പെണ്ണില്ല ഒര് പ്രാവശ്യം തീർ ത്തതൊക്കെര്ന്നു ഇന്നട്ടങ്ങനെ, ഹ്മ്മ് കിട്ടുന്നില്ല എന്താ ഫസ് റ്റ് കെട്ടുന്നോർക്കേ കിട്ടുന്നില്ല പിന്നെ രണ്ടാമതൊക്കെ ആവുമ്പോ പിന്നെ തീരേ കി ട്ടുന്നില്ല, അപ്പോൻ ആഹ് കി ട്ടത്തില്ല അതന്നെ, ആഹ് അപ്പൊ ആസാമിന്നാണ് കെട്ടിയത് പറഞ്ഞ് അങ്ങനൊക്കാണ് ഇവട്ത്തെ അവസ്ഥ വൻ ഇന്നട്ട് നമ്മടെ കാലത്ത് എത്തറെ എത്രയായിരുന്നു പെണ്ണുങ്ങള്
അതെന്താണെന്ന് അറിയാമോ ഇപ്പ ഈ ആ അറേഞ്ച്ഡ്മാരേജ് നോക്കി ഇരിക്കുന്നോണ്ട സത്യം പറഞ്ഞാ കിട്ടാത്തത്
ഹ്മ്മ് ഹ്മ്മ്
മറ്റേത് ഇപ്പ എല്ലാരും ക ഈ പഠിക്കുന്ന പിള്ളാരാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചങ്ങ് കല്യാണം കഴിക്കാ, പിന്നെ എവട്ന്ന പിള്ളാര്
ആഹ് അതെന്നെ ഏഹ് അതെ ആഹ് ഇപ്പൊ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർക്കേ ഇപ്പ പെണ്ണൊള്ളൂ ആ ഒരവസ് സ്ഥയ്ലെത്തിട്ട്ണ്ട് സമൂഹം ശരിക്കും
പിന്നെ നയറ്റീൻസ്കിഡ്സിനൊന്നും ഇപ്പൊ പെണ്ണില്ല
അവരാണിങ്ങനെ നടക്കുന്നെ
ഹ്മ്മ്
ഹ്മ്മ്, പിന്നെ ആഹാരൊക്കെ കഴിച്ചോ
ക്കാനൊക്കെ കൊറേ നേരവോ
ആഹ് ഇല്ല ആഹ് എന്നും പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും
ആഹ് ആഹ്
ആഹ് ഇപ്പം പിന്നെ ഫുട്ബോളൊക്ക ആഹ് ശെരി